ഹലോ എന്തൊക്കെ സുഖം
അതെ ഉം
മ്മ പണിക്കെ ആ പണി ഒരു വിധം പകുതി അവിടെ വെച്ച് നിർത്തിവെച്ച്ക്കാണ്ട് ങ്ങട്ട്പോ പോന്നതാ അതിന്റെ ഇടയിൽ ഒരു മൂന്നാല് കോള് വിളിച്ചഴിഞ്ഞാ അത് കഴിയും ബാക്കിന്നട്ട് ഇടക്കാച്ച്ക്കാണ്ട്
ആഹ
നിർത്തിയെച്ചതാ അല്ലാഞ്ഞപ്പത് തീരൂല
അതെ പിന്നെ മക്കളൊക്കെ പോയില്ലേ
മക്കളൊക്കെ പോയി മകള് ഒരാള് പോയി മകൻബടെണ്ട്
ആഹ അത് ശരി വലിയ ചെറിയ കുട്ടിയാളാ വലുതാ
അപ്പൊ ആ ആ ചെർത് പ്ലസ് വണില് ക്ലാസ്സ് തുടങ്ങില്ലല്ലോ
ആഹ ആയ് ശരി ആഹ ആഹ ശരി അലോട്ട്മെന്റ് കിട്ടിയോ ക്ലാ അഡ്മിഷൻ കിട്ടിയാ ഇല്ല കിട്ടിയോ
ആഹ സ്കൂള്ട്ടി ഞാൻ ചേർത്തിട്ടൊക്കെ പോന്നുക്കുണു ഇഞ്ഞി തോർക്ക്ണന്നാണ് പോയാ മതി ആഹ
ആ ആഹ് ശരിയ ചോറ് റൈസ് കുക്കറ്ല്ണ്ട് എന്തവാ എന്താ ഇട്ത്തേക്കാനായിട്ടുണ്ട് ഇതാ മീൻകറി വെക്കുണ്ട് വെക്കുണു മീൻപൊരിക്കുണു ഉച്ചത്തേക്കുള്ളത്
ഉമീൻ കറിം മീൻ പൊരിയാ രണ്ടും കൂടിയാ
ഉം രണ്ടും ഒരുമിച്ചാ ഒരടുപ്പത്ത് മീൻ പൊരിക്കണ്ട് മീൻ കറി ഒരട്പ്പത്ത് ണ്ടാക്ക്ണ്ട്
ഉം മീൻ കറി ണ്ടാക്കണങ്ങനെ
പണി കഴിഞ്ഞാ അത്രീം നല്ലത് ഏ
മീൻകറി ഉണ്ടാക്കലെങ്ങനെന്ന്
മീൻകറി നമ്മള് വാട്ടിയിട്ട് ഞാൻ വെക്കൂല്ലെ ഉള്ളീം ആദ്യ ണ്ണീക്ക് നമ്മള് ത് പേസ്റ്റുകളും ഉം ആ ചെർത്ത് രുള്ളീം വെുത്തുള്ളി ഇഞ്ചിയൊക്കൊചതച്ച് പിന്നെ താക്കളീം വെല്ലുളിയൊക്കെ വാട്ട പിന്നെ മസാലൊക്കെ ഇട്ട്ട്ട് പുള്ളി വെള്ളം പാർന്ന് പിന്നെ മീൻ ഇട തെളക്കുമ്പോ അങ്ങനെ
കഞ്ഞിവെള്ളം പാരലുണ്ടോ ഈ ചേലോലൊക്കെ പറഞ്ഞേക്ക കഞ്ഞിവെള്ളം പാരൂന്ന് മീൻ കറി വെക്ക്ണതീല് ഞാൻ ശ്രേദ്ധിച്ചില്ല
അത് ഇതുവരെ ചെയ്തിട്ടില്ല ഇബടിം
ആ അതൊരു എന്താ ഒരു എന്താ ഒരു ടൈറ്റില് നിക്കാനും വാണ്ടിയേ
അതെ ആഹ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഓരോ ഭാത്ത് ഓരോതല്ലേ
ഉം ഓരോർത്തർക്കും ഓരോതല്ലേ ആ
ആ ആ
അതാണ് മഴ യിണ്ട
പിന്നെ, അവിടത്തെക്കെ ഒരുങ്ങിയോ
ഏ
ഹലോ! മഴതാ ഇണ്ടായിരുന്നില്ല ഇതുവരെരു ച്ചോർച്ചയൊക്കെ ണ്ടായ്രുന്നു. ഇപ്പതാ മഴ പേഴ്ത്തുകൊണ്ടിര്ക്ക്ണ് രാവിലത്തെ വെയില് കണ്ടപ്പോ, കരുതി ന്ന് ഇല്ലാന്ന് കര്തിയതാ.
ചെറുതായിട്ട്ല്ലേ
ഹലോ കേക്ക്ണില്ലേ ക്ലിയറില്ലല്ലോ.
ആ ഇപ്പൊ
ആഹ്
ആ നേരായപ്പളേ മഴ രണ്ടാമത് പിന്നിം പെയ്തു.
അതെല്ലേ ഇപ്പൊ ഇത്ഇവിടെ ഇതുവരെ ഇണ്ടായിനീലെയ് ദാ ഇപ്പൊ കൊറച്ച് അപ്പണ്ട് പെയ്യല് തുടങ്ങിയിട്ടുള്ളൂ. ചാറി തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഇണ്ടാർന്നില തോർച്ചന്നെയ്രുന്നു.
ഇപ്രാവശ്യം മഴ ന് തീരെ ഇണ്ടായിട്ടില്ല മഴ നല്ല കമ്മിയാ അൽ അല്ലാഞ്ഞാ ഈ ടൈമൊക്കെ ആകുമ്പോ ഉം
ജൂലൈ, ആഗസ്റ്റ്, ഒക്കെ ആകുമ്പത്തിന് ചിലപ്പോ ഇണ്ടാവായിരിക്കും
ഉം വിജാരിച്ച ഇണ്ടാവൂന്ന്
ഉണ്ടാവായിരിക്കും ഇണ്ടായാലേ ഉള്ളു അടുത്ത വർഷത്തക്കുള്ള വള്ളം ഞങ്ങക്ക് കിട്ടൊള്ളു വള്ളത്തിന്
ആടെ ആടെ വള്ളത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവലുണ്ടോ
ആഹ് ഇണ്ടെയ് വേനല് ലാസ്റ്റ് ഒക്കെ ആകുമ്പത്തിന് ഇങ്ങട് ഒന്ന് താവും എടങ്ങേറാവും
ആഹ് അല്ല അപ്പൊ വെള്ളം എവിട്നേലും കൊണ്ടരലാ അതോ ഇങ്ങനെ
അല്ലേയ് ലൈൻ പൈപ്പ് പ്പണ്ട് കിണറില് പാറള്ള കിണറാണ് അപ്പോ ഫസ്റ്റ് ഒന്നും കുഴപ്പം ഉണ്ടാവൂല ലാസ്റ്റ് റ്റൊക്കാവുമ്പത്തിന് ഇങ്ങട് അടി ആകും ഒരു റിങ്ങ് ഒക്കെ ആകും അപ്പൊ പിന്നെ ഇത്ര എടങ്ങാറാ പിന്നെ വള്ളം വെര് ലൈൻ പൈപ്പ് ഇണ്ടാവുല്ലോ ആ വള്ളം ഉണ്ടാവും അത് വേനൽ ക്ക് ചിലപ്പോ ഒന്നരാടം രണ്ടീസം കൂടുമ്പോൾ ഒക്കെ തന്നെ അതും കിട്ടുള്ളൂ ഉം ഇപ്പൊ പിന്നെ കൊഴപ്പല്ല മഴ തൊട ഞ്ഞഔട്ന്ന്ങ്ങട് വള്ളത്തിന്റെ ഇതൊക്കെ മാറിക്കിട്ടി.
ഉം ഞങ്ങള് ഇവിടെ പാടും തോടും ഒക്കെ ഉള്ള അതിന്റെ അട്ത്തെന്നാ
ആ ഇവിടെ ഒക്കെ ഉള്ള അടുത്തന്നെയാണ് പക്ഷെ
പക്ഷെ അവിടെ പിന്നെങ്ങനെ പാറ
ഇത് ഞങ്ങളെ സ്ഥലം ഇങ്ങനെ റബ്ബർ ഉണ്ടല്ലോ റബ്ബർ തോട്ടം സ്ഥലത്തിന്ന് ഞമ്മള് പെരേ കേറ്റിതാണ് ആ തോട്ടം മൊത്തം വേറെയ്ന് പ സംഭവൊക്കെ പാടവക്കും എല്ലാട്ത്തെന്നെള്ളു ഞങ്ങൾക്ക് മാത്രെ ഉള്ളൂ ഞങ്ങൾ ഈ സ്ഥ പെരീം ഇതും നിക്കുന്നസ്ഥലത്ത് മാത്രെ ഉള്ളൂ വള്ള ഒരെടങ്ങേറ്
ഏ ആ ഒരു ആ ഒരു ഏരിയ മാത്രം ഉള്ളൂ വള്ളത്തിന്ന് പ്രശ്നം
അവിടെമാത്രെ ഉള്ളൂ ബാക്കി ഉള്ളോട്ത്ത്ക്ക് ഒന്നും അങ്ങനെ ഇല്ല
അങ്ങനെ ആകുമ്പോ മറ്റേ കെണറ് കുത്തണ്ടിവെരുല്ലെ ആ കൊയല്
ഒരു കോഴൽക്കിണർണ്ട് ഞങ്ങള് എളേച്ചന്റെറെയും മുത്തച്ഛൻന്റെയും അടുത്തടുത്ത് തന്നെ ആണ് പെര ആ ഒരു കൊയൽ കിണറിലും വെള്ളം വല്ല്യാഇതൊന്നും ഇല്ല പിന്നപ്പൊ കൊറെ കിട്ടണത് സാധാ കിണറിലാ ഓല് ഇപ്പൊന്നട്ട്സാധാ കിണർ കുത്തിക്ക ഇപ്പൊ ഈ വേനൽക്ക്.
ഒറ്റക്കാ വീട്ടില് ആഹ് അപ്പൊ ഇമ്മീം ഇപ്പെക്കെ
ആഹ് ണ്ട് നിക്ക് ട്ടൊ
ആഹ്
ഉം ഞങ്ങള്അടുത്ത അടുത്ത് തന്നെ വീട് എളയച്ഛന്റെയും മുത്തച്ഛന്റെ കാക്കാരൊക്കെ പേര അട്ത്തട്ത്ത് തന്നെ ഇങ്ങളോടെ നല്ല റേഞ്ച് പ്രശ്നംണ്ട് തോന്നുണുല്ലേ
ഇമ്മി ഇപ്പിം അപ്പൊ മൂത്തച്ഛന്റെ അടുത്താ അതോ അടിലോ
ഇല്ല ഇവിടെണ്ട് ആഹ് അശെരി
അത് റേഞ്ചിന്റെ പ്രശ്നംണ്ടാവും വിചാരിച്ചാണ്ട് ഞാൻ ഈ ജനാവാതിലിന്റെ ങ്ങട്ട് പോന്നത്
ആഹ് ഇത് ആഹ് ചെറിയൊരു ഇത് സൗണ്ട് കേൾക്കണില്ല കൊറവ് പോലെ അങ്ങനെ എന്തോഒരു ഇത്
അഹ്
പിന്നെ ഒതുങ്ങിക്കാ ചോറും കൂട്ടാനൊ അയിക്കാ ഹലോ ഹലോ